ആ എന്തൊക്കണ്ട് വിശേഷം
അന്റെ വിശേഷം അങ്ങനെ പോണ്
ആകുട്ടികളൊക്കെ എവിടെ
കുട്ട്യളൊന്നും സ്കൂളൊക്കെ തൊർന്നില്ലേ
ഉം ചെറിയമോന് ഏ എവ്ട്ക്കേലും പൊവ്ണ്ടോ
ആനെ അംഗനവാടി ക്കാക്കിട്ട്ണ്ട്
ഒ ആക്ക്യോ ത്ര വയസായി
ഇപ്പോമൂന്ന് വയസ്സായിട്ടൊള്ളു
ഉം ന്നട്ട് കരച്ചില്ണ്ടോ
ഇല്ലാ ഓന് കൊഴപ്പമൊന്നുല്ല ആ ആക്ക്ടിവാനാള്
അ അതെയപ്പൊ പ്രവേശന ഉത്സവത്തിന് ഒക്കെ എങ്ങനാരുന്നു കുഴപ്പമുണ്ടാരുന്നോ
അവനൊരുകുഴപ്പവുമില്ല അവൻ നല്ല ഉഷാറായിട്ടുപോയി
ആ പിന്നെ മോളോ
മലോ ഇപ്പോ മൂനാംക്ലാസ്സിലാണ്
ഒ ബാഗും പെൻസിലും പെൻ ഒക്കെ വാങ്ങിയോ
എല്ലാം വാങ്ങിച്ചു
ഇപ്പോൾ ഇടക്ക് ഡിസ്‌കൗണ്ട് ഉണ്ടന്നുപറഞ്ഞല്ലോ ബുക്കുകൾക്കും പെന്നിനും ഇതിനൊക്കെ
ആ ഇപ്പോൾ ഇരു പാട് ഡിഡകൗണ്ട് ഒണ്ടു ഡിസ്‌കൗണ്ട് ഉള്ളടത്തുന്നല്ലവാങ്ങിയത് അവിടെ എത്തിപെടാനുള്ള ബുദ്ധിമുട്ടാ ടൈം കിട്ടിയില്ല പോയി വാങ്ങാനും
ആ ആ
മക്കളുടെ യൂണിഫോമൊക്കെആ യോ
ആയി യൂണിഫോമൊക്കെ അടിക്സൺകൊടുക്കണം സ്റ്റിച് ചെയ്യാനും അപ്പോഷുംർട്ടും വേണ്ടല്ലേ
സ്വന്തസ്മയിട്ടു ചെയ്യൂല്ല
ഫാഷൻ ഡിസൈനിങ് ചെയ്തുനോകീറ്റില്ല നിങ്ങൾ എങ്ങനെയാ അടിക്ക ഒക്കെ ചെയ്യുമോ
ഒ ഞാൻ എന്നും ഞാൻതന്നെഅടിക്കും മകൾ ളൊക്കെ
മ്
പുറത്തേക്കു അടിച്ചു കൊടുക്കാറുമുണ്ട്
ഓ അതെങ്ങനെയാ പഠിച്ചത്
ഓൾ കോഴ്സ് എടുത്ത് പഠിച്ചതാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ
ആഹ ആഹ
ഇപ്പം മോളെ യൂണിഫോമും ഒക്കെ ചെയ്ത്
ഉം ഞൻ പഠിക്കാൻ നല്ല പണി പണിുണ്ടോട്ടെ
പില്ല ഏയ് അത് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും
ആ ആ
അ നമ്മ ഡെലി ക്ലാസ്സ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒന്നൂ രണ്ട് മാസം കൊണ്ട് തന്നെ ഫുള്ള് പഠിച്ചെടുക്കാ ആയിട്ട് പറ്റും നമ്മടെ ബോയ്സിന്റെതും വരുന്നോണ്ട് ഷർട്ട്‌ പാന്റ് അങ്ങനൊക്കെ വരുന്നോണ്ട് പടിച്ചകൊടുക്കുമ്പോ
ആ ആഹാ
ചെലട് ചെലതില് ലേഡിസിന്റെത് മാത്രേ വരുള്ളൂ പക്ഷേ നമ്മൾ നല്ല നല്ല അക്കാദമിയിൽന്ന് നല്ല കോഴ്സ് എടുത്ത് പഠിക്കണങ്കിൽ മൊത്തത്തിൽ എല്ലാം വരുന്നോണ്ട് ബോയ്സ് ഇന്റേത് അത്പോലെ ജെൻസിന്റെ ജീൻസ് പാന്റ് അടക്കം എല്ലാം വരുനൊണ്ട്
ഓ
താല്പര്യം ഇണ്ടങ്കിൽ നിങ്ങക്ക് ചെയ്തനോക്കികൂടെ
എങ്ങനെയാ ഫീസ് ഒക്കെ എങ്ങനെയാ
ഫീസ് അതായത് പലത്തിൽ പല റേറ്റ് ആണ് അത് ചെറിയ കോഴ്സ്ക കൊറച്ചുകുട്ടികൾത് മാത്രം അങ്ങനൊക്കെ പഠിക്കണങ്കിൽ കൊറഞ്ഞതിലെവരുള്ളൂ ഓൻ മൊത്തടുത്ത പഠിക്കണക്കിൽ കൊറച്ചാത്യാവശങ്ങൾ അയിനമ്മൾ ഒരു ബോട്ടിക്ക് ജുവാനെയിട്ടും മൊത്തത്തിൽ പഠിപ്പിക്കുന്നുണ്ട്
ഓ
വെച്ചാല് നമ്മൾ ഒരു ഷോപ്പ് ഇട്ടിട്ട് അതിൽ നമ്മള് എങ്ങനെ ചെയ്യാനോനൊള്ളതുകൂടി അങ്ങനെ പഠിപ്പിക്കുന്നോണ്ട്
ആൾ ഒരു കസ്റ്റമർറെ എങ്ങനെ ഹാൻഡിൽചെയ്യണം അവർ ഒരു ഡിസൈൻതന്നാല് നമ്മളഇപോ ഒരു തുണിൽ ഒരു ഡിസൈന് എങ്ങനെ ചേർക്കണം ഒരാള് പോഎന്നിട്ട് നമ്മളോട് എന്നോട് പറയ എന്ക്ക് ഈ ഡിസൈൻനാണ് വേണ്ടതന്ന്‌ പറയാണങ്കിൽ അം അത് അതേപോലെ ചെയ്ത് കൊടുക്കാൻ കഴിയണം
ആ
ഉ പിന്നെ മോഡല് വേണംമെന്ന് പറഞ്ഞാൽ ഇന്ന മോഡല ഇന്ന ഡിസൈനിൽ ചെയ്ത് കൊടുക്കാൻ നോക്ക കഴിഞ്ഞാൽ അങ്ങനെ മൊ മം ഡീറ്റെൽായിട്ട് പഠിപ്പിക്കുന്ന ബോയ്സ് ഉണ്ട് ഹന തശും റക്ക ചരുന്നുണ്ട്
ഓ നിങ്ങള് അതൊക്കെ പഠിച്ചിട്ടുണ്ടോ
ആ ഞങ്ങങ്ങനെ മൊത്തത്തില എടുത്ത് പഠിച്ചതാണ് ഓഹ പഠിക്കാണെ കൊറ്ച്ച് പൈസ നോക്കാതെ അ മൊത്തത്തില് പഠിച്ചാല് അതാ ഏറ്റവും നല്ലത്
ഓ ഇയ്ക്ക് ഈ സ്റ്റിച്ച് ഇത് ഈ എന്താ മിഷീന്മേൽ ചവിട്ടാനന്നെ കറക്റ്റ് അറീല്ല
ആ അയ്നൊന്നും ആവശ്യല്ല ആഹ് നമ്മൾ ഫസ്റ്റ് നമ്മളപ്പൊരു കുട്ടിനെഎൽ കെ ജി കൊണ്ടോര്ത്തിയാല് നമ്മള് ഏ ഏ തൊട്ട് പഠിപ്പിക്കുന്നുണ്ട് ണ്ടല്ലോ അതുപോലെ ഒന്നും അറ്യാത്ത കുട്ടി നെല്ല മ്മളെല്ലംപഠപ്പിച്ചിരിക്കുന്നത് അതേപോലെ അ വക്കർദ്യാ മതി
ആഹ് അഹ്
അവടെ അവിട്ക്കൊന്ന് മൾ ചേർന്ന് ഫസ്റ്റവിസം നമുക്ക് മിഷീനെങ്ങനെ ചവിട്ടണന്നില്ലതാണ് പഠിപ്പിക്കുന്നത് ഒന്നു അറ്യാത് തോരയോ ഓ അറിയുന്നരാവുമ്പയ്നൻസരിച്ച് ഒന്നും അറ്യാത്തോർക്ക് എങ്ങനെ നമ്മളെ മിശ് ന് ചവിട്ടണം ന്ന്ള്ളത് പഠിപ്പിക്കും പിന്നെ അയ്ന് നൂല് എങ്ങനെ ഐൽ കോർക്കണം ഒരു സ്റ്റിച്ച് എങ്ങനെ കൊണ്ട് കൊണ്ടു പോവണം അങ്ങനെ മൊത്തത്തില് നമുക്ക് പഠിപ്പിച്ചു തരും
ആഹ്
പണ്ട് കാലത്തൊക്കെ നമ്മള് സൂചി നൂലുട് ത്ത് കൈകൊണ്ടല്ല തുന്നിയത് വന്നിരുന്നത് ഇപ്പോ പിന്നത്ര ബുദ്ധിമുട്ട് ന്ന് ല്ലല്ലോ
ആഹ് നമ്മെ വീടുകളിൽ അങ്ങനത്തെ സൂചയെ കാണാറില്ലല്ലോ പണ്ട് കലണ്ടർലൊക്കെ കുട്ടി
ആ അതെ ഇപ്പൊ പിന്നെ അത്രെ ബുദ്ധിമുട്ടൊന്നുല്ല നമുക്കൊരു ആഹ് ആദ്യനമുക്കൊരു ടവ്വൽന്റെ സൈഡ് തുന്നണങ്കിൽ എത്ര ടൈം എട്ക്കും ഒരു നൂലിന്റെ സൂജിയിലമ്മള് കോർ ത്തെടുത്ത ഇപ്പോര് ഡ്രസ്സ് മൊത്തത്തില് തയ്ച്ചെടുക്കാനാ നമ്മക്കര ഉരുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റായ ആൾക്കാർക്കറി അര മണിക്കൂറുണ്ടായാല് ഒരു ചുരിദാറൊ ഒരു മേക് സ്നെക്കായിട്ട് ചെയ്യാം
ഉം
നിങ്‌ക്ക് താല്പര്യണ്ട് ന്നിണ്ടെങ്കില് നല്ല അക്കാദമിണ്ട് ഞാൻ പറഞ്ഞര്ണ്ട്ട്ടോ
ആ ആ അയ്ന്റെ ഡീറ്റെൽസൊക്കെ ഒന്ന് വിടൊ ക്ക് ഇഷ്ട്ടാണ് പക്ഷെൻ എക്കതിന്റെ ബേസ് തൊട്ടേ അറിയണം എനിക്ക് തീരെ അറിയാത്ത ആളായോണ്ട്
അതൊന്ന് ഒരു പേടീം പേടിക്കണ്ട പി ഞയെ എന്റെ കെറോഫിൽ തന്നെപ്പോ ഒരുപാട് ആൾക്കാര ഒന്നും അറിയാത്ത ആൾക്കാര് തന്നെപ്പോ ഫുള്ള് പടിച്ചോ അവര് സ്വന്തം ഒരു ഷോപ്പ് ഇട്ടിട്ട്
ആഹ ഓ
നമുക്ക് താല്പര്യം ണ്ടെങ്കിലോ ക്കെ ഓക്കെയാണ്
ആഹ ആഹ
നമുക്ക് നല്ല താല് പ്പര്യം വേണം
ആഹ ആഹ
മോന്റെ യൂണിഫോമൊക്കെ അടി ക്കാൻ കൊടുക്കലാണോ
അതെ ഞനിങ്ങനെ ചെറിയ കമ്മ അടുത്ത വീടിന്റെ അടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കലാണ് അതന്നെ എന്തൊരു അപ്പം ഭയങ്കരായിട്ട് അടിക്കൂലിയൊക്കെ ഭയങ്കര
ആഹ അതന്നെ അടിക്കൂ ആഹ അജു വരും ഒര് ഒരു യൂണിഫോം തൈ ക്കണെങ്കി തന്നെപ്പ അഞ്ഞൂറ് അറന്നൂറൊക്ക ആ റൈറ്റൊക്കെ വരുന്നുണ്ടല്ലോ
ആഹ് ശരിയാ
ആകെ പഠിക്കണോർക്കാണെങ്കില് അരമണിക്കൂർട്ടേ അതേ ഒള്ളൂ അര മണിക്കൂറൊണ്ട് ചെയ്തെട്ക്കാൻ പറ്റും
മോള യൂണിഫോമ ഒക്കെ നിങ്ങൾ തന്നെയാണ് അടിക്കാറ്
ആഹ മോളത് ഞങ്ങക്ക് ഒരു ഷോപ്പുണ്ട്
ഓ
അപ്പൊ മുോളത് ഫ്രീ ടൈമില് വീട്ടിൽന്ന് തന്നെ അടിച്ചെടുത്തൊക്കെ സ്കൂൾക്ക കുറച്ച് മുമ്പായിട്ട് തന്നെ മോളതൊക്കെ അടിച്ച വച്ചക്കെ ഇപ്പ കുറച്ച് ഒരുപാട് ഓർഡർ വരണ്ട ടൈമ അല്ലേ കൂടുതറക്കുമ്പോ യൂണഫം സമേറ് തന്നെ ഒരുപാട് വരും
ഉം
മോളന്താ ആദ്യം തന്നെയാ പക്ഷിച്ച
ഓ അപ്പൊ എന്താ ഇപ്പൊ മെഷീൻ തന്നെ പല ടൈപ്പ് മെഷീൻ ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ തന്നെ കാലൊണ്ട ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള മെഷീൻ ട ചവി ചന്നല്ലോ
ഇപ്പൊ അത് സധ നമ്മ സാധാരണ വീടുകളിലൊക്കെ യൂസ് ചെയ്യാറുള്ളു ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കാലം കൊണ്ട് കവിട്ടുന്ന മെഷീന് അതിൽ തന്നെ ഇപ്പോൾ മോട്ടർ വച്ചിട്ടാണ് പലരും ഉപയോഗിക്കുന്നത് മോർ ഇഛച്ചായ അല്ല മോില് ജട്ട തലും സ്പീഡിൽ വരും നമുക്ക് റിസ്ക് എടുക്കണ്ട പിന്നെ കഥകളിലൊ പഷ എ്രറി മൊ ചെയ മെഷീനുകള ഉണ്ട്
ആഹ
ഇപ്പോ കട്ടുള്ളത് അടിക്കാന് ചില അമ്മമാ വീട്ട മനിയം ലോത്തൊന്നും സാധാ നിഷ കരുവോല
ശരിയാ
ആ അപ്പോൾ മറ്റേ മെഷീനിൽ എല്ലാ ടൈപ്പ് പോകും അത തന്നെ നമ്മള് മറ്റ മെഷീന തന്ന ഒരുപാട് ഐറ്റുണ്ട്
ഓ
നോർമലി കുറച്ചും കൂടി നമ്മള ഈ മെഷീനെ കാട്ടി കുറച്ചും ചുംങ്കൂട് ഒന്ന് നല്ലൊരു വിഷയമുണ്ട് അതില് ഒരു ഇതെല്ലാം പോകും പിന്നെ അയിതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതുണ്ട് അതായത് എംബ്രോയിഡറി നമ്മള് അലാസ്റ്റിക് വെച്ചിട്ടുള്ള അങ്ങനെ അങ്ങനെ ഒരുപാട് മെഷീൻ ഐറ്റംസ് ഉണ്ട്
അങ്ങനെലെ അപ്പം ഏതായാലും നമ്മള ഇവിടെ മെഷീൻ ഇല്ല മെഷീൻ വാങ്ങും വേണം അപ്പോ ആദ്യം ഞാൻ ഇതിനെ പറ്റിക്കേന്ന് പഠിക്കട്ടെ ട്ടെ വിചാരിച്ച്
ആ അത് കൊഴപ്പൊന്നുല്ല ങ്ങൾ ചേർന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് പഠിച്ചെടുകാവു ന്നത്ള്ളു
ആ
താല്പര്യമാണ് നമുക്ക് എല്ലാത്തിനും
ആ ആ എനക്കിങ്ങനെ കാ ചേരാ മ്മള് ചെറിയ കീറിയ ചെറിയൊരു കീറലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളു അപ്പോ അതൊക്കെ അടിക്കണെങ്കിലും ബാക്കിയുള്ളലെ മുന്നിൽ പോകണ്ടേന്ന് ആലോക്കുമ്പോ ഭയങ്കര ഒരു മടിയാണ് കണം ഞമ്മളന്നെ പഠി ചാല് നമക്കന്നെ ഒരു കാര്യണല്ലോ വേറെ
അവ് നമ്മൾ പഠിച്ചെടുത്ത് പഠിച്ചെടുത്തള്ള ഉപകാരന്താച്ചാൽ നമുക്കൊര് നമ്മളെ മനസ്സിലോരുമോഡല്ണ്ടാവും നമ്മൾ ഇപ്പോ ഒരു ഒരു ഡ്രസ്സെടു ക്കാൻ പോകുമ്പോ നമ്മളെമനസ്സിലൊരു ഓ ഓ മു മു മോഡലും ഡിസൈനക്കെ ഉണ്ടാകും പക്ഷെ നമ്മളെ എത്ര അലഞ്ഞു തിരിഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ച പോലരു ഡ്രസ്സ് നമുക്ക് കിട്ടീന്ന് വര്ല ഒരു ഷോപ്പ് പോയാല് അങ്ങനെ നമ്മള് എത്രോ ദിവസം ഇപ്പോ ഒരു പെരുന്നാളൊക്കെ വരുമ്പോ എത്ര ദിവസം നമ്മള് ഒരാഴ്ച മുമ്പേഎറങ്ങും ഡ്രസ്സ് എടുക്കാൻ എന്നാലും ഒരാഴ് ച്ച് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള നമ്മള് ആഗ്രഹിച്ച പോലത്തെ ഡ്രസ്സ് നമക്ക് കിട്ടിന്നു വരില്ല സാഖം അമ്മക്ക് ക്കെന്നെ സ്വന്തായിട്ട് അറീന്ന് ണ്ടെങ്കിൽ അമ്മളെ പൈസൊ തുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് നമുക്ക് വരച്ചെടുക്കാം
ഓ അതെ ആഹ് ശരിയാണ്
അമ്മക്കും അമ്മളെ മക്കൾക്കൊക്കെ മ്മള് പ്പോ എത്ര പൈസ മൊട ക്കണം നമ്മള് നല്ല ഡ്രസ്സ് നമ്മള അപേക്ഷിച്ച പോലത്തെ കിട്ടണങ്കില് ഇങ്ങനെയല്ല ഇപ്പ ഇപ്പത്തെ കാല ത്തൊരു ഒരു നാലായിരം അയ്യായിരം ഇല്ലാതെ നമ്മള് വിചാരിച്ച പോല ഡ്രസ്സ് നമ്മുക്ക് കിട്ടൂല
കിട്ടൂല
ആഹ് അതിനൊക്കെ അപ്പ നമ്മൾ ചെയ്യാ ന്നുണ്ടെങ്കിൽ നമുക്ക് ആ അയ്യായിരത്തിന്റെ ഡ്രസ്സ് തന്നെ നമുക്ക് വെറും ആയിരം രൂപേന്റെ ചെലവേ ഇണ്ടാവുള്ളു അഹ് ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പൊ എങ്ങനൊലും കോഴ്സ് ട്ക് ക്കുമ്പോ കൊറച്ച് നല്ല കോഴ്സ് നോക്കി എടുക്കണം നമ്മളീ ലോ ഒരു കോഴസ് ഇപ്പോൾ പതിനായിരം സ്റ്റാർട്ടിംഗങ് പതിനായിരൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ കോ ആഹ് കോഴ്സ് സ്റ്റാർട്ടെയ്യ്ണ്ട റേറ്റ് പക്ഷെ അതൊക്കെ ഇട്ത്ത് പഠിച്ചന്ത റിയൊ നമുക്ക് അറി എല്ലാം അത്ര നമുക്ക് ചെയ്യാൻ കഴിയും പശെ ആഹ് ഒര് അമ്മള് രീതീല് ന്നമ്മക്ക് മൊത്തത്തില് പഠിച്ചെടുക് അങ്ങനെ കയൂല്ല എന്ന്ച്ചാല് നമുക്ക എബ്രോയ്ഡറി മൊത്തം നമ്മള് വീഷ് പോലെ ചെ ചെയ്തെടുക്കാനുള്ള ഇതുണ്ടാവില്ല നമുക്ക് ഒരു ഈ ഒരു ചുരിദാർ വെട്ടി തയ്ക്കാൻ നറിയാം ഒരു പാവാട ബ്ലൗസ്